ഹലോ
ആ എന്തുണ്ട് വിശേഷം
ആ ഓ ചായപ്പട്ടിയെല്ലാം കഴിഞ്ഞേ
കുട്ടികൾ പോയോ
കുട്ടികളതാ ഇപ്പ പോയിട്ടാ ള്ളൂ ഒ ഇപ്പൊ നീതാ ഇനി എനക്ക് ചായ കുടിക്കണം ഉം പിന്നെ പുട്ട് പുട്ടും ചെറുപയറും നിങ്ങെളെന്തുണ്ടാക്കി
ഞാൻ ഇന്ന് പത്തലുണ്ടാക്കി
അ ശരി എങ്ങനെ മഴയണ്ടാ
കുട്ടികള് പോകാ നേരത്ത് പെരുംമഴ പക്ഷെ പെരു മഴ വന്നു നല്ല കട്ടിക്ക് പെയ്തില്ല
ആ
ഉം നല്ല മഴ വന്നു നല്ല ഇരുട്ട് മൂടി വന്ന്
ആഏ ഇതാ ഇവിടെ ഇത് ഇപ്പൊ നല്ല മഴ രാവിലെ മുതൽ തുടങ്ങിയത് ഇന്ന ലെയണ്ട്
ആ അന്നരിയുണ്ടല്ലേ ഇന്നാലം ഇവിടെ മഴയൊക്കെ ഉണ്ട് പക്ഷെ നല്ലോണം കനത്തട്ടുണ്ടായിരു അത്യാവശ്യം ച്ചിമാരുണ്ടായിരുന്നു കൊറൽറച്ചീനു
ഓയ് ഇന്നലേ ഇവിടെ ആ എന്നാലേ ഇവിടെ കനത്തില്ലല്ലോ മഴയാ ഇന്നും അതുതന്നെയാ അവസ്ഥ ഉം അതാ ഞാൻ പറയുന്നേ ഈ മഴയത്ത് പറഞ്ഞേക്കാനും പേടിയപ്പാ അതിന്റെ ഇടല്ല ഒരു എപ്പി ജൂസ ഉണ്ടേ എന്നന്നതാ ഒരു വാർത്ത വന്നക്കേഞ്ഞു സ്കൂള ഇല്ലാന്നും പറഞ്ഞിട്ട്
നോക്കുമ്പോ അത ആരു അടിച്ച ഇറക്കിയതോന്നെല്ലാം പറയുന്നായിട്ട്
അ ശരി സ്കൂൾ ഉണ്ടെ സ്കൂൾ ഇല്ലെ ങ്കി അവർനേരത്തെ പറയുവല്ലോ
പറയൂ അതന്നെ ഹൈ സ്കൂളില് എഴുതിലാ വന്നേക്കാ ഗ്രൂപ്പിൽ തന്നെയാ വന്നത് നോക്കുമ്പത്തേക്ക് മാഷ് കാണാ തിരിച്ച് മെസ്സേജ് അയക്കുന്നേ അതില്ലാത്തത് പറയുന്നതാ സ്കൂളിന് നിന്ന് ഉണ്ട് ഞാൻ വിചാരിച്ചു ഇണ്ടാവൂലായിരിക്കും അത്രയും നല്ല മഴയാണ് ഇവിടെ ഇന്നലെ മുതലേ പെയ്ത മഴയല്ല
ഉം സ്കൂൾബസല്ലേ
ഓ
സ്കൂൾ വണ്ടിക്കല്ലേ പോക്ക്
ആഹ് സ്കൂൾ വേണ്ടിക്കാ പോക്ക് ഇവിടെ അടുത്തന്നെയാ ഒന്നാലോ മ ക്കാതായത് കൊണ്ട് വണ്ടിയിലാ ഏൽപ്പിച്ച്
ആ ആ
എന്നിട്ട് കൊണ്ടാക്കി കൊടുക്കാന ആവൂല്ല ആ നടന്ന്പോകണമെങ്കില് കൊ കുറച്ച്ഉണ്ട് എന്നാല് പത്ത് മിനിറ്റത്തെ നടത്തുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റത്തെ നടത്തണ്ട് ഉം അപ്പൊ വണ്ടിടാവാ നമുക്ക് കുറച്ചും കൂടി സുഖമല്ലേ സമാധാനം അതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കി പിന്നെ വേറെന്താണ് വിശേഷം ഉമ്മ എണീച്ചോ വാവ എണീച്ചോ
അവൻ പോയോ
ഏ മോളെണിച്ചോ
മോളില്ല മോളില്ല അല്ലേ ചെറുതില്ല ചെറുത് പതിമൂന്ന് വയസ്സ് ഓ പോയി
പോയാ ഏ അത്ശരി ആ ആഹ്
മൂത്തത് മോളാണോളോ കല്യാണം കഴിഞ്ഞില്ലേ
തോന്നല്ലേ മോളം
ആഹ് പേരക്കുട്ടിനാണ് പേരക്കുടിനെ ആന് അത് കൊറച്ച് മുമ്പോട്ട് പോട്ടെ ഉം അത് കൊർച്ച് മുമ്പത്തെ ഫോട്ട ഉം ഞ്ഞ് എന്താ ഉച്ചക്ക് ചക്ക് പരിപാടി
ഉച്ചക്ക് ചോറല്ലാക്കി
ഏഹ്
ഉം ഇന്നലെ വാങ്ങിയ പിന്നെ ഇത്ണ്ടേ നി വേളൂരി ഉണ്ടെനി അതുകൊണ്ട് തേങ്ങ അരച്ചാട കറി വെച്ച്
ആഹ്
ചോറല്ല ഇനി കൊറച്ച് പാത്രം കഴുകാനുണ്ട് ഉം എന്നിട്ട് വേണ എനിക്ക് ഉ അടിച്ച അതെല്ലാം കഴിഞ്ഞു
ആഹ് അടിച്ചാരലും തുൊടക്കലൊക്കെ കഴിഞ്ഞോ ഏ
എല്ലാ പണിയും കഴിഞ്ഞ് ഞാനും പിന്നെ തുന്നൽ പഠിക്കാൻ പോന്നോണ്ട് ആഹ് എല്ലാം വേഗം ആഹ് അതേ തീർത്ത് പണിയും തീർത്തിട്ടേ പോവും
മണിക്കൂറാണ് പഠി തുന്നല് പഠിക്കല്
പത്ത് മണിക്ക് മുതൽ നാല് മണി വര ഇരിക്കാം പക്ഷെ ഇപ്പോ ഇവിടെ സമയമത്തേക്ക് ഞാനിങ് പോരും പത്ത് മണിക്ക് പോയാല് ആ മൂന്ന് മണിയാകുമ്പത്തേക്ക് ഞാനിങ്ങ് തിരിച്ചു തരും
ഇങ്ങട്ട് അപ്പ അയിന് എത്ര പൈസ ഫീസൊക്കെ
അതിനി ഇരുപത്തി രണ്ടായിരം ഉറുപ്പിക കൊല്ലത്തി ഒരു ഒരു കൊല്ലത്തേക്ക് ഇരുപത്തി രണ്ടായിരം പിന്നെ മാസത്തി നമ്മള് ഇങ്ങനെ ര രണ്ടായിരം വെച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് തടി അറിയാണ്ട്ങ് പോവും ആ അഞ്ചു മാസ ആവുമ്പത്തേക്ക് പത്തുർപ്യയാവും പത്ത് മാസം ആുമ്പോഴത്തേക്ക് ഇരുപതാവും പിന്നെ പന്ത്രണ്ട് മാസം ആവുമ്പോത്തേക്ക് ആ പൈസ ആയില്ല
ആഹ് ആ ആ അപ്പൊ ഇതില് എന്തൊക്കെയ ഫു ഫുള്ളായിട്ട് പഠിപ്പിക്കണ
ആ ചുരിദാർ പഠിപ്പിക്കുവോ ബ്ലൗസ് പഠപ്പിക്കുവോ പിന്നെ ഷർട്ട് പഠിപ്പിക്കുന്നുണ്ട് ചോദിച്ചാറ് കുട്ടികളെ ഉടുപ്പ്
ആഹ ഒക്കെ ഉണ്ടല്ലേ ആ ആ ആ ഇപ്പൊക്കെ കൂടുതലായിട്ട് ഓൺലൈനിലല്ല എല്ലാരും
ആഹ പക്ഷെ അത് മനസ്സിലാവും അങ്ങനെ ചെയ്യുമ്പോ
എനിക്കറിയില്ല എല്ലാരും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വിടന്ന കാണാ അത് നമ്മള് മെഷീന് വെച്ചിട്ട് നമ്മള് മെഷീന് വെച്ചിട്ട് പോലും പറയണ മാരി നമ്മള് ചെയ്യാനായിരിക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്തിട്ടില്ല
എനക്കും അത് താല്പര്യ ഇല്ല
ആഹ ശരിക്ക പോയി പഠിക്കണം ഈ കുട്ടികൾ മോള് അറിയല്ലോ ആ ന്റെ മോള് അറിയും എന്തേലും കോ തേമാതിരി എടുക്കുമ്പോൾ മറ്റേ കോഴ്സ് എടുത്തിട്ട് കോളേജ് ചേർന്നേക്ക് സ്കൂൾ ചേർന്നേക്ക് ഇതായി ആ സുഖല്ലാതെ ആയി ഇങ്ങനെ ആ ഉണ്ട ക്ഷീണം അതൊക്കെ കൂടിയായി പിന്നെോള് നീച്ചാതെ കട ഏഴു മാസം വരെ ആ ഏഴു മാസം വരെ അങ്ങനെ കടന്നാ പിന്നെ ഒന്നും ചെയ്യാ പറ്റ ല്ല പിന്നെ ന്നെ പിറ്റത്തെ പോലെ ഒന്ന ഓൺലൈൽ പഠിച്ചോറഞ്ഞപ്പ അതോക്ക് പറ്റിയില്ല ആ അങ്ങനെ പോയി പഠിച്ചാലേ അറിയുള്ളൂന്ന്റിയും
ആ അതന്നെ ഞാനത നോക്ക ഇതില് നോ ഇതില് നോക്കിട്ട്ങ്ങനെ പഠിക്കാന്. പഠിച്ച്ട്ട് എങ്ങന മനസ്സ്ലാവാ ഞമ്മളിപ്പെന്തായാലും ഒരളവല്ലെ എടുത്ത്റ്റ് ഞമ്മള് പഠിക്കണെങ്കില് ഒരാളെ ശരീരത്ത്ന്ന് അല്ലെങ്കില് ഒര് ഇത്ണ്ടാവും പാവെല്ലണ്ടാവും പാവ വെച്ച്ട്ട് അയിന്റെ മോള്ല് വെച്ചിട്ടന്നെ ഞമ്മള് അളന്നെട്ത്ത്ട്ട് ഞമ്മള് പഠിക്ക പ്പൊ അതിന് നമ്മള ഇപ്പോ ഇതിൽന്ന് ഇവര് പറയ്ന്ന അളവ് ഞമ്മക്കെങ്ങന മനസ്സ്ലാവ. ഞമ്മക്കെങ്ങന പഠിക്കാൻ കയ്യ അതാ ഞാൻ ചിന്തിക്ക
ആഹ് ഇൻക്കു അറീല അതെങ്ങനേണ് പഠി
ആഹ് അതെനക്ക് മനസ്സ്ലാവുന്നില്ല. എന്തൊ ഞാനറിയുന്ന എങ്ങനൊ ഓരോര്ത്തർ ഓരോ കതേണ്ടാവുയിരിക്കും പിന്നെ കൊറച്ച് ആൾകാരൊക്ക് ഇത് പഠിച്ചതായിരിക്കും പക്ഷെ തീരീം പഠിക്കാത്ത ആൾക്കാരിക്കും പഠിക്കാന്ന പറയ്ന്നെ. പക്ഷെ എങ്ങനേന് എനകു അത് അങ് ഓട്ന്നില്ല പിന്നെ ഒര്ത്തിനോട് പറഞ് ഇങ്ങള് പൈസ ഇട് മറ്റേ തുടങ്ങിയാ നിങ്ങക്ക് അങ് മനസിലാവും. ഞാ പറഞ് തൊടങ്ങീട്ട് എന്ക്ക് മനസ്സിലായിക്കില്ല. എന്റെ പൈസ പോയില്ലെ
അതന്നെ എന്താ പാ വർത്താനംല്ലെ
ആഹ് ഞാൻ പറ അന്റെ പൈസ അങ് പോ
അല്ല മനസ്സ്ലായിട്ടില്ലെങ്കി പൈസ തിരിച്ചു തരാന്ന് പറഞ്ട്ട് ഞി ഞമ്മ
ധൈര്യ ഇത് അതല്ല പറയ്ന്നത് ഞാൻ ചോയ്ച്ച് അഥവ ഞങക്ക് പഠിക്കാ താല്പര്യ മനസ്സിലാവ്ന്നില്ല ഞാന് തൊയ്ബ ഇതാണ് ഞങക് പൈസ തിരിച്ച് തരോ അതെങ്ങനെയാ ഇങ്ങളൊര് സ്കൂള്ൽ പോയി കുട്ടീളെ ചേർത്ത് ആടെ ഒരു പൈസകൊടുത്ത അത് തിരിച്ച് തരോ? ഇങ്ങള് ആടെന്ന് കുട്ടീളെ മാറ്റി ചേർക്ക്മൊ ആ പൈസ തിരിച്ച് തര്തണ്ട. അത് ഇത്‌ പോൽതന്ന്യാല്ലെ
ആഹ് ആഹ് അയ് ശരി ന്നാപിന്നെ എന്തെ അവടെ പോണ് മനസ്സിലാവ്ണോടത്ത് പോയി പഠി
അതല്ലെ പറഞ് അല്ല ഓർക്ക് കിട്ടുന്നത് ഓർക്ക് കിട്ടുന്ന്ണ്ട് ഏഹ് ഞമ്മക്ക് കിട്ട്ന്നതാ ശരിയാവ ആഹ് ആഹ് ഓർക്ക് ഇപ്പറ്ത്ത് ഞമ്മളൊരാളെ ചേർത്തി കഴിഞ അയിന് കണക്കായിട്ട്ള്ള പൈസ ഓർക്ക് കിട്ട്ന്ന് ഞമ്മക്ക് അതില്ല ഉം ഓരോര്ത്തരെ എങ്ങനെങ്കിലും പൈഷണ്ടാക്ക്വാ ആഹ് ഞമ്മളാണെങ്കില് എങ്ങനെങ്കിലും എന്താ റയാ പഠ്ച്ച്ട്ട് നേടണം ജാരിക്കു ഓത് ഉം. ഓരോര്ത്തറ് പഠിക്കാനല്ല പറ പഠിക്കുന്നേന് ബതില് എങ്ങനെങ്കിലൂ കള്ളത്തരം കാണിച്ച്ട്ട് പൈസണ്ടാക്കാൻ ഓർ പറയ ഹ്ഹ്ഹ ഞാന്പ്പൊ കണ്ടട്ത്തോള അങ്ങനെയ ഇള്ളത്
ഏഹ് അയ് സരിയാണ് ഞമ്മളിട്ട പൈസ നമ്മള് പഠിച്ചൊ ഇല്ലെ അല്ലെങ്കി ഞമ്മള് ക്ലാസി കരുതുന്നൊൽക്ക്
ഓർക്കറിയണ്ട ഓറ് അത് ഞമ്മളെ ചേർത്തി കഴിഞ്ഞ ഓറെ അത് ബാധ്യത കഴിഞ്ഞ് ഓർക്ക് കിട്ടണ്ട കിട്ടിക്കഴിഞ്ഞ ഓറ ബാധ്യതീല്ല ഇല്ല പിന്നെ വിളിച്ചാന്നെടുക്കൊ ആക്കൊ ഒന്നു ഇ അങ്ങനെ ഒരു സമ്പവേ ഇല്ല
ഉം
പിന്നെന്താ ചെയ്യാ ആഹ് ഉച്ചക്കത്തെല്ലാ ആക്ക്യ
ഇല്ലേ ചോറ് ചോറ് കഴിക്ക്ണ് ബാക്കി നോക്കണം മീന്ണ്ട് മീന്ണ്ട് മീന്ണ്ട്
മീന് തലേന്നെ കിട്ടിയാല് ഞമ്മക്കൊര് പണി തീരും
ആഹാ ഞാൻ ഇന്നലെ വേടിച്ചെ പി ഞാനും മോനും ഒറ്റക്കാവൊണ്ടെയ് ഇണ്ടാവും അപ്പം ഇന്നലെ വേടിച്ചെ തന്നെണ്ട് നന്നാക്കി വെച്ച് അപ്പ അതിഞ്ഞി വെ ഇട്ത്ത് കറി വക്കണം
അതെ ആഹ് അങ്ങനെത്തന്നെ ഞാനും കുട്ടീളും ആയതോണ്ട് പിന്ന തലേന്നത്തത് നല്ല ഒണ്ടെ ങ്കിൽ അതിനെ കൊണ്ട് ബാക്കി മീന്ണ്ടെങ്കി പൊരിക്കാറ്റ ചെയ്യും അല്ലാണ്ട് പ്രത്യേകിച്ച് ആക്കൂല ഉം ഇന്നലെ പിന്നെ കറി കൊറച്ച് ആക്കിക്കോളുഅതന്നെ ദിവസ്സം ആക്കാന്നുള്ള രീതിക്ക് ബാക്കി ആക്കണ്ട ഹാക്കി ആക്കി ആക്കി കൂട്ടണ്ടാന്ന് കരിതീട്ട് ഞാൻ വിചാരിച്ച് കൊറച്ച് കൊറച്ച് ആക്കാൻ ആണ്ട് പിന്നെ
അങ്ങനൊക്കെ തന്നെ ഞാനും കരുതീക്ക്ണ് ലേശം കറിയത്ത് വെച്ചാല് ആയ ഓ കുട്ടിയവൻ വൈകുന്നേരം മാത് ത്രേ ചോറുണ്ണോളേ ഉച്ചക്ക് കൊണ്ടോണതല്ല അതൊരു നുള്ള് തിന്നാ തിന്നുന്നല്ല പോലത് വൈകുന്നേരം ആണെങ്കി പിന്നെ നേരെ ചോറിന്നും ചോറന്നെ വേണംന്നൊന്നില്ല വേറെ എന്തെങ്കിലുഒക്കെ ആണെങ്കിലും തിന്നണത് നേരെ തിന്നുവാ പു ഉം
അതല്ല വൈ വൈന്നേരം ചോമയ് എന്താ പറയാ രാത്രി അന്നേരം കഴിക്കുവാ
രാത്രി കൊറച്ചൊക്കെ കഴിക്കും അം ആ അന്തെന്നാറിയോ സ്കൂൾട്ട് വന്നാലും വല്ല്യ തീ റ്റൊന്നും തിന്നൂല നേരം മറിച്ച് അപ്പം വൈന്നേരത്ത് മാരിബിസ്കാരം കഴിഞ്ഞേക്കണ് കൊടുത്താല്
ആഹ്
ബെ അപ്പ കൊറച്ചൊക്കെ തിന്നും പറ്റണത് വേണം പറ്റാത്തതൊന്നും വരൂല മീനൊക്കെ ആണെങ്കിലൊന്നും വല്ല്യ ഇഷ്ടൊന്നില്ല ഓര് ഓര്ക്ക് ചിക്കന് അതല്ലെങ്കി മുട്ട അല്ലെങ്കി കെഴങ്ങ് ഇങ്ങനത്തക്കെല്ലാം ഒലിക്കുവൊണ്ട്
ആ ശെരി അതെല്ലാം നല്ല കാര്യം തന്നാ ഹ്ഹ
നല്ല ആയപ്പം നിങ്ങൾക്ക് എടങ്ങേറ് വരും ഇത് ഞമ്മക്കുവേ ഞമ്മക്കായിട്ട് അപ്പം ഉമ്മ ഉണ്ടാക്കുല്ല ഈ ചിക്കനും അ കൂടുതല് നമ്മള് നമ്മങ്ങന തിന്നത് ഈ തടി കൂടിട്ടാ അങ്ങനെയും ഇങ്ങനയും ആയിട്ന നമ്മളും അങ്ങനെ എടുക്കും ആ അതാണ് ഈ കുട്ടിയടൊരു പച്ചക്കറി ഇതൊന്നും വെച്ചാ പിറ്റേ തിന്നൂല്ല പച്ചക്കറിയൊട്ട് വാങ്ങിയ ഞാൻ എനിക്ക് ഉച്ചക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കും എന്നാ എനിക്ക് തിന്നാലോ വിചാരിച്ചിട്ട് വൈകിട്ട് പിന്നെ എന്താച്ചെങ്കി ഓന് വേണ്ടത് അങ്ങനെ ഉണ്ടായിക്കൊടും വൈകിട്ടും ഞാന് എ എന്തേങ്കിലും ഒക്കെ കടി ഉണ്ടെങ്കി അങ്ങനെ തിന്നും അങ്ങന കയിക്കാറ്
ഏ അതാ എടെങ്ങേറ് അല്ലേ നമ്മളൊരു എന്താ പറയാ ഒര് ഒരാക്ക് ഒരോ
ആഹ് അതാണേ അതാണ് അത് എടങ്ങേറാണ്
ആ ഞമ്മക്ക് റെഡിയാവുവെയില്ല ഞമ്മളാണെങ്കി ഇനി എന്തെങ്കിം കാട്ടിക്കൂട്ടി അങ് തിന്നാ പ ഒന്നാമത് പണിയെടുക്കാൻ മടിയാ ഇപ്പൊ ഇപ്പം ആ ന്നാ ശെരിയാ